ആ പറയൂ
ആഹ് പറയ് എന്നീടാ അപ്പൊ നിങ്ങ ചാറില്ലാണ്ട് പിന്നെ ചോറ്കഴിച്ചൂല
ഏയ് ചാറില്ലാന്നാണ്ടെ എനിക്ക് നല്ല ഏരുള്ള കൂട്ടാനൊക്കെ വേണം
അപ്പൊ പെട്ടെന്നൊക്കെ പയിച്ചുമ്പോ ചാറും കൂട്ടാനൊന്നില്ലെങ്കൈ എന്താട്ടാ
ശ അതുണ്ടാക്കിട്ട് തിന്നും
ആഹ്
ഉം അല്ലാണ്ട് തിന്നൂല അല്ലെങ്കിൽ പിന്നെ ഇ ക്കീ തക്കാളി കൂട്ടാനായാലും മതി എന്നാലും ഞാൻ തിന്നും എവിടാണ്ട് നനേണപോ ഇച്ച് കായം കൂട്ടിയാണ്ട്
ആഹ് ആഹ് നനയണല്ലേ മന കളറാണ് കാണാണം ചോറില്
ആഹ് കളർ അങ്ങോട്ട് കാണണം കളറില്ലാതെ തിന്നാൻ കഴിയൂല
ആഹ്
ഉം പിന്നെ എന്നിട്ട് വീട്ടില് എല്ലാരും എന്താ ചെയ്യുണു
എല്ലാ എന്താ ഓരോ നാളെ സ്കൂള് തുക്കയല്ലേ അപ്പൊ ഇനി എന്താ പറയാ ഓ ഹോം വർക്കൊക്കെ കൊറേ ചെയ്യാണ്ടല്ലോ
ആഹ് അത് ചെയ്തൊണ്ടിരിക്കക്കാരല്ലേ പഠിക്കോ കുട്ടികളൊക്കെ നല്ലോണ്ണം പഠിച്ചോ
ഇൻഷാ അള്ളാ അപ്പൊ എല്ലാം പഠിച്ചാൻ തുടങ്ങീക്കണ് കുട്ടികളൊക്കെ നമ്മള് ഇട ഇരുന്ന് കൊടുക്കണതിനനുസരിച്ച് ഓരും പഠിച്ചു പോം
അതങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഞമ്മക്ക് ഞമ്മക്ക് മടി ആണെങ്കി ഓൽക്കും മടിയാണ്
ആഹ് നമ്മള് മടിയാട്ടിന്നാ ഓര് അതേമാരിക്ക് മടികാട്ടും പിന്നെ അങ്ങട്ടുണ്ടാവും ഒരു ദേഷ്യം വരവ് ഓര് പഠിച്ചീല്ലാ പറഞ്ഞാണ്ട് പിന്നെ പുടിച്ച് അടി
പഠിച്ചാ ആഹ് ആഹ് ആഹ് നമ്മളെ ദേഷ്യം ഫുള്ളും ഓൺലൈയിലങ്ങ് തീർക്കും
ഇല്ല എനക്ക് ഒരു മോളന്നേയുള്ളൂ ചെറിയ മോളാ മൂന്ന് മാസമായിട്ടെ ഉള്ളു എനിക്ക് ഒരു മൂന്ന് മാസമായി ഒര് മോളെള്ളൂ അവിടെ താത്താന്റെ കുട്ടികളൊക്കെ ഓലക്കെ അങ്ങനെയന്നെയാണ് ഓല് നിർബന്ധിച്ച് പഠിപ്പിച്ചണം എന്നാ പഠിച്ചും പഠിച്ചാൻ പറഞ്ഞ എന്തേങ്കിലുംവൊക്കെ ഒരുടായിപ്പ് ന്യായം പറഞ്ഞ് വരും ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ പോയോ ഹലോ ഹലോ ആഹ് കേൾക്കണില്ലേ
ആഹ് ഇതിലൊന്ന് എന്താ പറ
റെയീഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ
ആഹ് റെയിഞ്ചിന്റെ പ്രശ്
ആഹ് ആഹ് ഞാൻ കൊറേ ഹലോ ഹലോ പറയണതൊന്നും ആഹ് ഞാൻ കൊറെ ഹലോ ഹലോ പറയണ്ട് അപ്പൊ ഒരു അനക്കോം കേക്കായില്ല
ആഹ് ആഹ് അതെ
പിന്നെ എന്നിട്ട്
എന്നിട്ട് എന്തൊക്കെ
ഇപ്പൊ എന്താ രാത്രിക്ക് അതന്നെ ചപ്പത്തി എന്തേലും ഉണ്ടാക്കോ
ചപ്പാത്തി ഒന്നും ഉണ്ടാക്കുല എനിക്ക് ഇഷ്ടല്ല ചപ്പാത്തി ഒന്നും സാധാ ചോറും ആഹ് ഉച്ചൽത്തെ കറിയന്നെ ബാലൻസ് ഉണ്ട് അപ്പൊ അതെടുക്കുവോ
ആഹ് ആഹ് അപ്പൊ അത് ഉണ്ടാവൂലേ അപ്പൊ ഇനി കൂട്ടാനോ ആഹ് ഒറ്റ നേരം വെക്കൂല്ലേ
ഒച്ചെനേര് ചെലെ മയത്ത്ണ്ടാവും ചെലെ സമയത്ത്ണ്ടാവൂലാ
ആഹ്
ചെൽപ്പോ ഉയ്ന്ന് വെക്കും ന്ന് വെക്ക്ണ്ട്
അല്ലാതോണ്ട്ലേ പിന്നെ ന്നിട്ട് കുട്ട്യാളൊക്കെന്ന് കൾച്ചാൻ പേയ്ക്കാ
ആഹ് ഇന്റെ അനിയന്മാരാണൊക്കേ
നിയൻമാരോ ആഹ്
ഇൾചുട്ടി ന്റെപ്പം ഇങ്ങെനെ നടക്കും ആഹ് അതെ ഞാൻ ന്റെ വീട്ട്ലാ വിര്ന്ന് വന്നതാ
ആഹ് ഞ്ഞെ എത്രീസം ന്ക്കും കൊറീസം നിക്കോ
ഇല്ല ഞാൻ നാളെയെക്കെ പോവും ഉം
അപ്പൊ തീരെ നിക്കലില്ലേ എന്നേ വന്ന അപ്പോ
നിക്കൽ ആഹ് നിക്കൽക്കെണ്ട് ഞാന് മിഞ്ഞാന് വന്ന്ക്ണ് ഞാൻ ന് ക്കല്ണ്ട്
ആഹ്
ഞാനട്പ്പിച്ച് ഇന്റാേടെന്നേണ് നിന്നീ
ആഹ് അവ്ടീം ഇബടീം ഒക്കായ്ട്ട് ന്ക്കുലേ
അവ്ടിം ഇബട്യൊക്കായ്ട്ട് ന്ക്കും
കുട്ട്യാൾക്ക് സ്കൂൾ മദർസ് ണ്ടാവോളം കാെയപ്പണ്ടാവൂലാ അല്ലെങ്കി അവരെ ചേർത്ത്യാ കയ്ഞ്ഞു
ഇന്റെ കുട്ടി ഇന്റെ കുട്ടിനെ മദ്‌റ്‌സ്‌ലാെന്നും ചേർത്താനായില്ല ചെറ്യേ കുട്ട്യാ മദ്റസ്‌ലും അങ്കലവാടീലൊന്നും ചേർ
ആഹ് അപ്പ എത്രായിട്ടാെള്ളൂ
ഇന്റെ കുട്ടിയ്ക്ക് രൺ
ണ്ട് വയസ്സ് ലേ ആഹ് കയ്ഞ്ഞു ഒര് കൊല്ലും കൂട്യോള്ളൂ
ആഹ് രണ്ടൊല്ലങ്ങട്ട് കയ്യട്ടെ നാല് വയസ്സൊക്കെ ആവണം ചേർത്തണംന്ന്ണ്ടെങ്കി
ആഹ് സ്കൂൾല് മദ്രസ്ല് പിന്നെ അതും കയ്ഞ്ഞ്ട്ട് ചേർത്താ മതി അഞ്ച്ലൊക്കെ ചേർക്കാ
ആഹ് അത് എന്താ അറിയാേ ഇപ്പ തന്നെ ചേർ ത്താൻ തൊടങ്ങ്യാലേ പിന്നെ അപ്പാ അല്ല പത്തിരത്തഞ്ച് വയസ്സ് വരേ ഓല് പഠ്ച്ചെന്നെയ്ക്കാരം
അതൊക്കെ അങ്ങൻതന്നേണ് അയ്ന് അങ്ങെനെല്ല നമ്മളെന്തന്നറ്യോ വെഴ്കി ചേർത്താല് എന്താ പ്രശ്നംന്നറ്യോ ഓലെ ക്ലാസ്സില് വെല്യ കുട്ടി ഓലാക്കാരം വയസ്സിന് വല്യ കുട്ടി ഓലെക്കാരം ചെൽപ്പൊ ഇ നാല് വ ഞമ്മള്പ്പം അഞ്ചാം വയസ്സില് എൽ കെ ജി ചേർത്താല് നാലാം ക്ലാസ്സില് ഫുള്ള് നാല് വയസ്സ്ല്ലെ കുട്ട്യാളെണ്ടാവൊള്ളു അങ്ങെനിണ്ട് ആഹ് അപ്പൊ ഓരെ ക്ലാസ്സില് വെല്യ കുട്ട്യ
തോ അഞ്ച് വയസ്സ്ലെന്നേണ് എൽ കെ ജിലൊക്കെ ചേർത്താം പൂതി
ആഹ് അത് ചേർക്കൂലയ്ന് അഞ്ച് വയസ്സിൽപ്പ ചേർക്കൂല എൽ കെ ജിലങ്ങെനെന്നും
അതെന്താ
ഇപ്പം അങ്ങെനെ നിയമങ്ങളുണ്ട് തോൺണു ആർ അ അ യു കെ ജി ചേർക്കും തോന്ന്ന്ന് അഞ്ചാം വെയസ്സില് പ്പാെന്നാം ക്ലാസ്സില് ചേർക്കാന് ഒരു വയസ്സാ തോന്നുന്നു അത ആറ് ആറ്
എഹ്
ഇപ്പം നാലാം ക്ലാസ്സില് ഒന്ന് എൽ കെ ജി പഠ്ച്ചണെങ്കി നാല് വയസ്സാവണം തോന്ന്ണ് അയ്നിയിപ്പം നമുക്ക് നാല് വയസ്സ് തെകാന് നാലു മാസോ മൂന്ന് മാസാെക്കെണ്ട്ന്ന്ണ്ടെങ്കിലും ചേർക്കൂല മാസം തെകയാണ് ഇനിപ്പോ ഒര് ഒന്നോ രണ്ടോ മാസൊക്കേണെങ്കിൽ പിന്നീം തെരെക്കേട്ണ്ടാവൂലാ പക്ഷേ മൂന്നോ നാലോ മാസാെക്കെണ്ടെങ്കി ഓല് ചോർക്കൂലാ
ആണ
ഉം ഇപ്പ അങ്ങനെക്കെ നിയമങ്ങള്ണ്ട് ആദ്യാെക്കെ തോന്ന്മ്പോ മൂന്ന്
ഇന്റെ അനിയത്തിനൊക്കെ നാലാം വയസ്സില് കൊണ്ട് ചേർത്തീക്ക്ണ് ഇന്റെ മ്മാ
മൂന്നരേല് ഓക്കെ ചേർത്തീനല്ലോ പ്പ ആദ്യം കുട്ട്യാളെ
ഉം ഇൻക്കൊക്കെ കെത്യേടേയ്നു അങ്ങെനെ ചേർത്തീട്ട്
ആഹ് ഇപ്പൊ അങ്ങനെയൊക്കെയാ നിയമം ഇപ്പം ആറാം അഞ്ചാം വയസിലാകുമ്പോ യു കെ ജി. എൽ കെ ജിയില് പഠിപ്പിച്ചൂല്ല. ഞമ്മള് പറഞ്ഞ ചിലപ്പോ ഇഞ്ഞി ഇരുത്താ എന്താന്ന്‌ വെച്ച അറിയൂല ശരിക്കും അങ്ങനെയാണ്. അങ്ങനെയൊക്കെ പറയണ കേക്കാം.
ഉം ഉം
പിന്നെ
എന്നിട്ട് പി പിന്നെന്താ അന്നിട്ട്?
പിന്നെന്താ ഇങ്ങനെ പോണു.
ഉം
ഏയ് ഞാൻ കുക്കും ചെയ്യും കുക്കൊക്കെ ചെയ്യും പക്ഷെ വല്യ ഇൻട്രസ്റ്റൊന്നുല്ല ചെയ്യാന്. തോന്നണം തോന്നിയാ ചെയ്യും.
ആയ്
കുക്കൊക്കെ ചെയ്യും തോന്നണം ഓരോ തോന്നലാണ് ഓരോ നേരത്ത്.
ആഹ് ഒരു ഉൾവിലിയാ
അതെ ആഹ് അപ്പൊ അങ്ങനെ ചെയ്യാൻ നോക്കിയാ പെരേലാണെങ്കിൽ ഒന്നും ഉണ്ടാവൂല്ല അപ്പൊ.
ആം ഞാൻ കുറേ കാലായേക്കണ് ഒരു പിസ്സ ഉണ്ടാക്കണന്ന് വിചാരിച്ച് പക്ഷെ ഇതുവരെ നടന്നേയില്ല.
ആഹ് അപ്പോ ഞാൻ ഒരു ചിക്കനുണ്ടാക്കിയിട്ടില്ല.
ഏഹ്
ചിക്കനൊക്കെ കൂട്ടും ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാക്കി തന്നാ തിന്നാ. ഉണ്ടാക്കി തിന്നണ സ്വഭാവൊക്കെ കുറവാ. പിന്നെ സാധാ ചോറും കറിയൊക്കെ ഉണ്ടാക്കി തിന്നും അത്രയുള്ളൂ. അല്ലാണ്ട് സ്പെഷ്യലായിട്ട് അങ്ങയൊന്നും
ഉണ്ടാക്കൂല്ല അപ്പ ഹസ്ബൻറിന്റെ വീട്ടി പോയാൽ ആരാ കു
അല്ലാ സാധാ ഞങ്ങള് സാദാ ചോറും കറീം ഞാൻ വെക്കും അയിന് ആ അതൊന്നും കുഴപ്പവില്ല
അപ്പൊ ഇങ്ങള് തന്നെ വെക്കല് കുട്ടിക്കെത്രായി മൂന്ന് മാസല്ലേ പറഞ്ഞേ. ഏഹ് ഉം ശരി
അവിടെ സാധാ ചോറ് ആഹ് അല്ല ഞാൻ എനക്ക് സിസേറിയനാണ് അപ്പ പി ന്നെ അല്ല സിസേറിയനാണ് സിസേറിയനാണ്
ആഹ് അപ്പൊ ഒരു ആറ് മാസൊക്കെ സ്വന്തം വീട്ടില്
ആഹ് അപ്പൊ അതിനനുസരിച്ച് പോവാന്ന് കരുതിയിട്ടാണ്. കൊഴപ്പൊന്നൂല്ല എനിക്ക് സാധാ ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കും അല്ലാണ്ട് സ്പെഷ്യലായിട്ടുള്ളത് ആഹ് ഇല്ല ഞാൻ പോയിട്ടില്ലേ ഇല്ലെനിക്ക് തൊണ്ണൂറ് കഴിഞ്ഞിട്ടില്ല.
ഏയ് പ്രസവിച്ച് കെടക്കാല്ലേ ഇപ്പളും.
കടക്കലൊന്നൂല്ല കടക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പയ്ന് ആരാ ആ ത്തെ മാതിരി കെടക്കും അല്ല ഇത് കൂടെ അങ്ങനെ നടക്കും.
ഇപ്പോളൊക്കെ കിട്ടിയ ചാൻസാ നമുക്ക് നഷ്ടയേക്കാര് ഇങ്ങനെ കെടന്നീലാന്നുണ്ടെങ്കി ഒന്ന് പെ റ്റ അനുഭവത്തില് പറയാ ഒറക്കം വരൂലാ ഇപ്പം കെടന്നാലുണ്ടല്ലോ ഒറക്കം ക്കം വരൂലാ ഒന്നും ഉണ്ടാവൂല്ല കെടക്കാനൊന്നും തൊന്നൂല എനീച്ചടക്കാൻ തന്നെക്കാരം തോന്നാ ഇതങ്ങട് കഴിഞ്ഞ കാണാ കടക്കാനൊക്കെ വരും പൂതിയെക്കാര് ഒരു അഞ്ചെട്ട് മാസം ആയാൽ ഓര്ക്ക്.
ഇപ്പതന്നെ നമ്മള തടി ആകെ ക്ഷീണിച്ചു അതുകൊണ്ടാണെ ഇപ്പം നമുക്ക് വല്ല്യ തിരക്കേടില്ല വീട്ടിലാൾക്കാര് നോ ക്കാനും ഇരിക്കാനൊക്കെണ്ട് നമുക്ക് ഇപ്പോഴൊന്നല്ല ഇടങ്ങേറാവ കെട്ടിയോൻ്റെ അവടക്ക് പോകുമ്പഴാണേ അപ്പൊ നമ്മളതു നോക്കണം കുട്ടികളതും നോക്കണം കെട്ടിയൊന്റേത് നോക്ക അപ്പള നമ്മളെ തടി ക്ഷീണിച്ചോളും വീട്ടുപണി എടുക്കണം അപ്പളേ അമ്മക്കാ തോന്നല് വെരൊള്ളൂ. അവനാൻ്റെ പെരീലില്ലപ്പംമ്മക്ക് ആനറിയൂലേ അപ്പം ഞമ്മളെ താങ്ങാനാൾ ൾക്കാര്ണ്ടാവേ. പെരേല് പണിട്ത്തില്ലെങ്കിലും തെരക്കട്ണ്ടാവൂല. അവടപ്പ ഞമ്മക്കങ്ങനെക്കാൻ പ റ്റൂലല്ലോ.
ഉം തെ. അങ്ങനെ നിക്ക് ണോലൂണ്ട്. അപ്പൊ കണ്ടി ല്ല കേട്ടില്ലായിര് ഞാന്റെ കെട്ടിയോന്റെ കെട്ട്യോ നോക്കാ കുട്ടിൻ്റെത് രണ്ടാളും ഷെയറെയ്ത്കാണ്ട് നോക്കാ
അച്ഛൻ വെര് ഉണ്ടാവൊക്കെ
ഏഹ് ഹെ ഹെ അ ശ ശെരിക്കും അങ്ങനെ വേണം
അങ്ങനെ വേണന്നർഞ്ഞട്ടെന്താ കാര്യം ഓലെ മക്കള് ഓല് പഠിപ്പിച്ചണ്ടേ? ത് ഓരെ മക്കള് എന്താ ഓരോ മക്കക്ക് ഞമ്മള് എന്ത്ട്ത്തൊട്ത്താലും ഓര്ക്കയ്ന് കൊയപ്പണ്ടാവൂല. ഞമ്മക്ക് കുമ്പ്ട്ട് നിന്നൊരു പാട്ടട്ത്തന്നാ ഓര്ക്കത് കുറ്റാക്കാരം. പെങ്കോന്തനാണ് മറ്റവനാണ് മറിച്ചുവനാണറിം. എന്തിനാ വെറ്തെ. നീ അമ്മക്ക്ട്ക്കാൻ വെയ്ക്കും. ആഹ്
എന്താ പറിയാ ഡ്രെസ്സും അയൺ ചെയ്യലും വോശെയ്യലും ഒക്കോലെന്നെ കഴിക്കാണെന്നുണ്ടെങ്കിലമ്മക്കൊരു ഭാ പിന്നെ ഫുഡൊക്കെ ണ്ടാക്കുമ്പോ ഓലും കൊരച്ചൊക്കൊന്ന് കൂടി തെരാ ജസ്റ്റൊന്ന് കട്ടിങ്ങിനും
ആഹ്, തേങ്ങ ഒ ഒറ്റ ഒറ്റക്കാണുന്നുണ്ടെങ്കി കൂടിത്തെരും.
ല്ല അല്ലാന്ന്ണ്ടെങ്കി കുട്ടിനെ നോക്കി തന്നാലും
ഒറ്റക്കാണ്ന്ന്ണ്ടെങ്കി കൂടിത്തെരും. ഇല്ലാന്ന്, അല്ലെങ്കി വീട്ടിലെ അമ്മായിമ്മീ ഇവരൊക്കെണ്ടാവുമ്പളാണ് പ്രശ്നേ
ആഹ്.
അല്ലെങ്കി തെര്ക്കടില്ല.
അതെ.
ഏഹ് ഓ അപ്പ ഓൽക്കാ പേര് അലാണ്ട് മാപ്ലാര്ക്കാവൂലേ. ഓനാണ് ഓൽൻ്റെ കൂട്ടിനെകൊണ്ട് പണി ട്പ്പിച്ചാണ്. ന്താ ഓളെന്താ അങ്ങനെ ഓൾക്കങ്ങ്ട്ത്തൂടെ ഓൾക്കെന്താ ഊരക്ക് കേടുണ്ടോ? ഓള വളൂരോ മാലൂരോന്നർഞ്ഞിങ്ങാണ്ട് ഓരമക്കക്ക്ട് തൊട്ക്ക്ണതൊന്നും കാണൂല.
എന്നായ്ക്കോട്ടെ എന്നാ
പത്ത് മിൻട്ടായോ ഇല്ല്യല്ലോ? ആഹ് ശെരിന്നാ.
ആഹ്.
ശെരി.